കേക്കാവോ?
ആഹ് കേൾക്കാം എന്താ വിശേഷം
ആഹ നല്ല വിശേഷം ഇവിടെന്തൊക്കെയുണ്ട് വിശേഷം സുഖായിട്ടിരിക്കുന്നൊ? ആന്നെല്ലേ പിന്നെന്താ?
പിന്നെന്താ നല്ലതെന്നെ മഴെണ്ടാടെ?
ഇന്നില്ലായിര്ന്നെടാ ഇന്ന് മഴയൊന്നില്ലായിരുന്നു രാവിലെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒക്കെ മാ ആഹ് ഇപ്പ നല്ല പെരുവാ ഉച്ചക്കൊക്കെ നല്ല വെയിലൊക്കെയുണ്ടായിരുന്നു
ആഹാ ഇവടെ മിനിയാന്ന് മുതല് നല്ല മഴെ
ആഹ് അത് ഇവിടെയുണ്ടായിരുന്നു ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നു ഉം രണ്ടൂസം അങ്ങോട്ട് നല്ല മഴയാ പിന്നെ ഇന്നലെയൊക്കെ ചാറ്റലും ഇതൊക്കെയായിരുന്നു ഉം അങ്ങനെ ഇന്ന് പക്ഷെ നല്ല വെയിലുണ്ടായിരുന്ന്ട്ടോ ചായൊടിയൊക്കെ കഴിഞ്ഞോ?
ഓ ചായൊടിയൊക്കെ കഴിഞ്ഞു മോനും സ്കൂൾത്തും മദ്രസത്തെക്കെ പഠിക്കാനിരിക്ക
അതെലെ ഉം മക്കള് രണ്ട് പേരോ?
ആ മക്കൾ രണ്ടു പേര്
എത്ര മക്കളാ. രണ്ട് പേര്. ആ എത്രല്ലൊക്കെ പഠിക്കുന്നേ?
മോന് മൂന്നാം ക്ലാസ്സില് മോള് ചെറി ഏഹ് മോൾ ചെറിയ കുട്ടിയാണ് രണ്ട് വയസ്സ്
ചെറുതാണ് അല്ലേ
ഉം രാത്രിക്ക്ള്ള ഭക്ഷണംക്കെ ആയോ
ഇല്ല യതൊക്കെ താണ് നേരത്തെ അന്നേരം തന്നെ അങ്ങ് വെക്കും മോളെ അടങ്ങിയിരിക്കും മോളെ ഉം
ഉ
അതൊക്കെ രാവിലെ വെക്കുമ്പോം തന്നെ രാത്രിത്തേന്നും കൂടെ അങ്ങ് വെക്കൂടാ പിന്നെ രാത്രിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ നിക്കത്തില്ല
അത് ശരി വീട്ടില് പ്പോ നിങ്ങളാ
ആഹ് ആ ഇപ്പം ഞങ്ങൾ രണ്ട് പേരുള്ളു ഹസ്ബൻഡ് വന്നില്ല ഇച്ചികൂടെ ലെയിറ്റവും വരാൻ മോളെ അടങ്ങി നിക്കും മോളെ അതാ പിന്നെ വേറെന്ത ഇണ്ടടാ ഏ ആ ചായ കുടിയൊക്കെ കഴിഞ്ഞിന്താ അടുകള രാത്രിത്തേനോക്കെ ഇനി ഒഴ വെക്കൂ അതോ ഒരുമിച്ച് തന്നെ ഉവ്വ് കാപ്പി വേണ അല്ലേ
മക്കള് മാത്രേ കൈക്കൊള്ളൂ ചോറ് ഇല്ല ചപ്പാത്തി ഓഡ് ണ്ടെങ്കി അ് ന്ക്കിവിടെ പച്ചക്കായോ കടലേ എന്തൊ എന്തെങ്കിലൊക്കെ കാണും
അതൊക്കെ ഉണ്ടാക്കും ഇവിടെ പിന്നെ ച്ചോ എന്താടാ
അല്ല മോള സ്കൂളാ അടു
ആ കൊഴച്ച് ആ അടുത്തടുത്ത് ഇല്ല ഒരു ഒരു പത്ത് രൂപ പോയിന്റ് അത്ര അത്രേയും ദൂരേ ഉള്ളൂ ആ സ്കൂളിന്ന് ബസ് ഓട്ടോ ഉണ്ട് സ്കൂളിന്ന് വണ്ടിക്ക് വിടും
ആഹ് അത് സ്‌കൂളാണുന്നല്ലേ
ഒൻമ്പത് മണിയാകുമ്പോത്തന്നെ പോവും അമ്പതും ആ അതെ ഒമ്പത് മണിയാകുമ്പോൾ വണ്ടി വരും. ഉം ഒമ്പതരക്ക് അവർക്ക് ക്ലാസ് തുടങ്ങും വൈകിട്ട് മൂന്ന് മണി വരേ ഉള്ളൂ മൂന്ന് മണി വരെ ഉള്ളൂ ഒരു മൂന്നഞ്ച് മൂന്ന് പത്തൊക്കെ ആവുമ്പത്തേക്ക് വീ ട്ടിൽ വരും അങ്ങനെ പിന്നെ വന്നിട്ട് വൈകിട്ട് മദ്രസയില് അത് കഴിഞ്ഞ് വരുമ്പോഴത്തേന് ആറു മണി ആവും എല്ലാം കഴിഞ്ഞ് വൈ വൈകിട്ട് ട്ട മദ്രസ നാലരെ നാലരയ്ക്ക് അവിടെ ആ അവിടെല്ലാം രാവിലെയ ഉം അതില് ക്ലാസ് തുടങ്ങുന്നത് താമസിച്ചല്ലേ സ്കൂളിൽ
ആ സ്കൂളിൽ ഇവിടെ എട്ട്മണി മുതൽ മൂന്ന് മുക്കാല് വരെ ആതെ
ആഹ് അത് ആ ശരി ഇവിടെ ടെ രാവിലെ അ മൂന്നേമുക്കാല്
ആ ആഹ് അത് ശരി മോൻ എങ്ങനെ ഭക്ഷണം കഴി
പിന്നെ ഇല്ലെടാ ബ് ബുദ്ധിമുട്ടാ ആഹ് ചോറ് പിന്നെ ഉച്ചക്കങ്ങാള സ്കൂളിൽ പോവുമ്പ കൊടുത്തു വിട്ടാല് അത് ഇത് കഴിക്കുംന്ന് അവര് പറയുന്നു നമ്മള് ചോദിക്ക കഴിച്ചോ എന്നൊക്കെ ചോ ദിച്ചകഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാ അവർ പറയ കഴിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ടന്ന് പറയും ഒറപ്പൊന്നുല്ല രാവിലെ കഴിക്കത്തില്ല രാവിലെ കഴിക്കാൻ ബുദ്ധിമുട്ടാ. അതെ. എന്നിട്ട് ഒൻപത് മണിയ ആകുമ്പോഴത്തേന് പോകാൻ റെഡിയായി റങ്ങണ്ടേ കൊച്ചുങ്ങള് വെഷക്കുന്നെ എപ്പോഴാ അവർക്കൊ ഒരു ഒൻമ്പത് മണിയക്കെ ആവുമ്പഴാ വെശം ഹലോ കേക്ക്ന്നില്ല കേക്കാവോ? ഹലോ ച്ച് എ എടയ്ക്ക് റേഞ്ച് പോന്നുണ്ടല്ലേ അതോണ്ടൊന്നും കേ ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. കേക്കുന്നുണ്ടടാ കേക്കാവോ
അതെ എടയ്ക്ക് റേഞ്ച് പോവു ന്നുണ്ട്താ അ ആഹ്. മഴയുടെ തൊക്കെ കൊണ്ടേ അതാ. ഇതിപ്പോ നമ്മള് വിളിക്കുമ്പോ സംസാരിക്കുമ്പോഴെ ല്ലെങ്കി കേൾ ഗൾഫില് ഗൾഫ് പണ്ട് ഗൾഫുകോളൊക്കെ ഓരോര്ത്തര് വിളിക്കുമ്പോ ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞ് അതവിടെ കേട്ട്കഴിഞ്ഞിട്ട് റിപ്ലൈ വരുന്നും അത്ര ഇത് റൈഞ്ച് ല്ല.
നെറ്റ് വർക്കിന്റെ ഹലോ ഹലോ ഇല്ല കേക്കുന്നില്ല മറ്റൊന്നും കേൾക്കുന്നില്ല.
നിങ്ങൾ കാണ് ആ കേൾക്ക്ണ്ടല്ലോ
ആ കേക് കേക്കുന്നുണ്ട് ആ ഇടയ്ക്കൊന്നും കേക്ന്നല്ലായിര്ന്നു മോള് പറയാ പിന്നെ വിളിക് പിന്നെ വിളിക്കെന്ന് ഒന്നും കേക്കുന്നില്ലന്ന് പറഞ്ഞപ്പൊ
അങ്ങനെ മോള ങ്ങനെ വായിക്കുക്കെ ചെയ്യോ പഠിക്കുവ ഇഷ്ടണ്ടോ?
ആഹ് പഠിക്കാനൊക്കെ സ്കൂളിൽന്ന് വന്നാ പിന്നെ ട്ടെക്ക്സ് സ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കതോന്നുല്ലാ ഹോം ഹോംമറ്ക്ക് ഹോംമറ്ക്ക് എഴുതുന്നള എഴുത
അയ് ശെരി
ആ ആ ആ എത്തി ആ ഹോംവർക്ക് എഴുതും.
ഒന്നാസില്
അല്ലെങ്കി ആ എൽ ഓന്ന ഒന്നാം ക്ലാസില് ആ ആ. അല്ലെങ്കിൽ അടി കിട്ടുന്ന് അറിയാലോ ഹ് അതുകൊണ്ട് ഓവർക്ക് എഴുതും. ആഹ് ടെക്സ്റ്റ് തോറന്ന് നോക്കത്തില്ല അഹ ഹ് തെകച്ച് സ്കൂളിൽ തൊറന്ന് നോക്കുന്നതേ ഉള്ളു പിന്നെ ഒന്നാം ക്ലാ അങ്ങ് പോട്ടന്ന് വിചാരിക്കും. മടിയ അതെ ആ പക്ഷെ അവർക്ക് ഹ് ടെക്സ്റ്റ് വായിക്കാനേ ഉള്ളു മടി എഴുതാനേ ഉള്ളു മടി പക്ഷെ അവർക്ക് കളി പിന്നെ എന്തെങ്കിലും പടം വരയ്ക്കാനും അതി വരച്ച് വെക്കാനും എഴുതാനും ഒക്കെ അവർ
ക്കൾക്ക് നല്ല ഇഷ്ട
അതെ നല്ല ആ അത നല്ല അ ഹ ഹ ഹാ പഠിക്കുന്ന കാര്യത്തി
ഇവിടിം മോന ങ്ങനെ വന് കാ ഓന് വെറും കളറിങ്ങ് പഠിക്കാനൊന്നും ഒനാവൂല
കളറ് ആ് അത് ഞാൻ പറയും എന്തെങ്കിലും എഴുതുമ്പോ പറയും മോളെ നീ ആ വരച്ചോണ്ടിക്ന്ന നേരത്തിനാ ഹോംവർക്ക് എഴുത അത് പിന്ന ആവട്ടെ അത് പിന്നെ ചെയ്യാ. അവർക്കാ വരക്ക്ന്ന അതില് ഭയങ്കര ഇൻട്രസ്റ്റാ.
അതെ അതെ.
ഉം
കളർഫുള്ള ആയി കിട്ടല്ലേ അതോണ്ടാണ്
അതെ അതെ ഹ്.. പിന്നെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വർ എന്തെങ്കിലും അതോ ഇത് അല്ലാതെ വേറെ. പോണം എന്തെങ്കിലും ഒക്കെ.
ആഹ് ഇപ്പൊ മോളൊക്കെ ചെറുതായി അങ്ങനെയൊക്കെ ആവുമ്പോ നിർത്തി.
ഇപ്പൊ വെറുതെ ഇരിക്കാല്ലേ?
ആഹ് ഇപ്പൊ ഇങ്ങനെ വെറുതെ ഇരിക്കാണു ആദ്യം ഞാൻ ചെയ്തിനു ഈ കെ ജി കുട്ടിയാളെ ടീച്ചേഴ്സ് ടീച്ചറായിട്ട് മോണ്ടിസോറി യൊക്കെ.
ഒണ്ടായിരുന്ന്ല്ലേ ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ഇപ്പൊ പിന്നെ ആഹ് അതെ അതെ മോള് മോൾക്ക് രണ്ടു വയസ്സായിട്ടോള്ളു.
അതാ അത് കൊണ്ടൊക്കെ പോവാൻ പറ്റാത്തോണ്ടല്ലേ ആഹ് മോ മൂത്താക്ക് ഇല്ലടാ ഒന്നും ചെയ്യുന്നില്ല. വെർതെ വീട്ടിരിക്കുവ.
ഏ അയ് ശരി ഇക്ക എപ്പ വെര രാത്രിയോ?
ആഹ് ആഹ് വെരും നേർത്തെ വെരുന്നെ ഇന്ന് ഓറ്റിയുണ്ട് ട്ടോ. നാല് മണിക്ക് നാല്മണിക്കേറിയപ്പ നാലേപന്ത്രണ്ട്. ഷിഫ്റ്റാ. ആഹ് അന്നേരം ഇപ്പ പന്ത്രണ്ട് മണിയാവുമ്പ പന്ത്ര മണി ആവ്മ്പ വരും. പന്ത്രണ്ട് മണിക്ക് എറങ്ങും പന്ത്രണ്ടെ പത്താ വെരും ഉണ്ട്ണ്ട്ണ്ട് അവർക്ക് സാധാരണ മോർണിംഗ് ഷിഫ്റ്റ് തന്നെ രാവിലെ എട്ട് മുതൽ വൈകിട്ട് നാല് വരെ. അപ്പൊ ഇന്ന് ഇന്ന് ലീവായിരുന്നു ഇന്ന് വേറൊരു ആവശ്യത്തിൻ ഇന്ന് ലീവ് എടുത്തു ആ ലീവെടു അതിലൊക്കെ പോയിട്ടൊക്കെ വന്നപ്പം പിന്നെക്കെ അവിട്ന്ന് വിളിച്ചതാ വിളിച്ച്ട്ട് ചോദിച്ചു നാലുമണി ജ് കേറാവോ എന്ന് ചോദിച്ചു.
അങ്ങനെ പിന്നെ വെറുതെ എന്തിന് ആഹ് അങ്ങനെ കേറിയതാ അതാവുമ്പോ നാളെ നമു എന്തെങ്കിലൊരാവശ്യം വന്ന ലീവെടു ക്കാം. ഇത് അന്നേരം അതിറ്റകത്തോട്ട് ചേർക്കാം ആഹ് അതോണ്ട് തന്നെ ആഹ് എന്തായാലും. ചുമ്മാ അവിടെ ഇരിക്കുവല്ലേ അങ്ങനെ പിന്നെ കേറാന്ന് പറഞ് പോയി. ഇന്നിപ്പം പന്ത്രണ്ട് മണി വന്നാലും രാവിലെ പോകും. എട്ട് മണിക്ക് പോവും രാവിലെ പോണം ഉം അവിടെ
ആഹ് അതട്ത്തന്നെയാണോ ഇവടെ ഇബൽക്ക് ഫിഷ് മാർക്കറ്റ് ആണ്.
ആഹ് ആഹ് ഫിഷ്മാർക്കറ്റാല്ലെ ആഹ് ആഹ് അപ്പം മാ ഇനിപ്പോ രാത്രിയില്ലല്ലേ വരു അടച്ച് കഴിഞ്ഞിട്ട് അതോ.
രാത്രിയാവും വരാൻ ഷോപ്പൊക്കെ അടച് കഴിഞ്ഞിട്ടല്ലേ വരു നമ്മുടെ അൽ ഉം
അട്ത്തെന്നെ കൊർച്ച് പോയാ മതി കൊർച്ച് ആഹ് നടന്ന് നടന്നു പോയാ മതി ആ ശരി.
ആഹ് അതെല്ലേ. ഇക്കായം പോകുന്നത് ഒരു പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപ പോയിന്റ്. പിന്നെ വണ്ടിയുണ്ട് വണ്ടി ഉള്ളത് കൊണ്ട് പിന്നെ പേടിക്കേണ്ട. അത്രേ ഒള്ളു ആഹ് വീടിനടുത്ത് തന്നെ വേറെ ആരൊക്കെണ്ട്?
പിന്നെ വീട്ടിൽ.
ആരോ വന്നു തോന്നുന്നു കോളിഗ് ബെല്ല് അടിക്കുന്നു.
ഹ ഹ
ഏ കേറിയോളി ഏ ഇമ്മല്ല ബസിൻ്റടുത്താ ആഹ് ങ്ങട്ട് കേറിയോളി ഏ, പരിപാടിയാണ് ശനിയാഴ്ച ആഹ് ആഹ് ആഹ് ആഹ് ശരി ശരി. കേറില്ല്യാ ആഹ് അത്ശരി ആഹ്. ഹലോ.
ആഹ് ഹലോ. ആ പറഞ്ഞോടാ കോളിങ് ബെല്ല് അടിക്കുന്ന കേട്ടായിരുന്നു.
ആഹ് കുടിയിരിക്കല് പറയാൻ വേണ്ടീട്ട് ആഹ് അതെ.
ആഹ് ആഹ് ആഹ് ആഹ്.
അവിടെ മുകളിൽ തന്നെയാണ് ആഹ് മുകൾ തന്നെയാണ് അവർ ഇക്കയോട് പറഞ്ഞിണ്. നമ്മളോട് പറയാൻ വേണ്ടീട്ട് അങ്ങനെ വന്നു ആഹ്.
കേറിയിരിക്കാൻ പറഞ്ഞിട്ട് ഇരുന്നില്ല അല്ലെ. സന്ധ്യ ആയതു കൊണ്ടായിരിക്കും.
അവര് ഉം. എല്ലായിടത്തും വന്നിട്ടേ എല്ലാടത്തും പോയി വര്യാ അപ്പൊ ഇവിടെ നമ്മളോട് പറയാതെ.
ആഹ് അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാ ആഹ് അങ്ങനെ വന്ന് കേറിയതാ ആഹ്.
ഉം.
എന്നാ ഓക്കെ.
മോള് പഠിക്യാ.
ആഹ് ഇല്ലലില്ല വരപ്പ്. വരയ്ക്കാൻ പോയി, വരയ്ക്കാൻ പോയി ആഹ് ടെക്സ്റ്റി ലെങ്ങാട്ട് മാക്സിന്റെ എന്തോ വരയ്ക്കണോന്ന് പറഞ്ഞായിരുന്നുന്ന് അത് എടു ത്ത് വരക്കുന്നു ആഹ്. ഉം ശരിയെടാ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ച് നോക്കാം കേട്ടോ.
ആഹ്.
ഓക്കെ ഉം. ഉം എന്താ മക്കളെയെഴുതുന്നേ മാക്സിന്റെ ആണോ?